അലോ.
അ കേൾക്കില്ലേ?
മ് ഹ്മ് ഹ് സുഖായിട്ടിരിക്കുന്നോ? ഉ ഹ്മ് കഴിച്ചൊ രാവിലെ?
ഇല്ല ഇല്ലന്ന് ന്നൊ
ആ നോമ്പാലെ എപ്പഴാ നോമ്പ് മുറിക്കുന്നേ?
വൈകീട്ടെ വൈകു മയിര്ബി ആറ് ആറെമുക്കാലാണല്ലൊ ബാങ്ക്. ആ ടൈമില് ഉം മ് അത് തീരും.
ദായി തീരുലെ ആ ഹ ആ ഞങ്ങൾ ഫുടൊക്കെ കഴിഞ്ഞു കൊറച്ച് പ പണിണ്ടായിരുന്നു അത് ഒതുക്കിക്കൊണ്ടിരിക്കുന്നു
ആഹ നേരത്തെ തീരോ അതെ അതെ നേരത്തീറോ വർക്കുകളൊക്കെ
ആഹ അത്യാവശ്യമൊക്കെ
ഏ ഏ
ആ കുട്ടികളണ്ടോ ഒന്നല്ലേ
ഉം ഉം പിന്നെ സ്കൂളൊക്കെ തറന്നട്ടണ്ട് ഇപ്പ ചെറുപ്പ ചെറുത്ത് പ്രാവശ്യം എൽ കെ ജി ചേർത്തു മറ്റൊരു വല്യ കുട്ടി എട്ടാം ക്ലാസ്സിലാണ് രണ്ടാമത്തെ മോന് മൂന്നാം ക്ലാസ്സിലാണ് ചെർതട്ട പ്രാവശ്യം ചെർുത്തത് നിങ്ങക്കില്ലേ കുട്ടികളില്ലേ
ആ ഉണ്ടണ്ട് ഒരാളള്ളു
ഒരാളിനു ആ ശരി പഠിക്കണ്ട ചെറട്ടിയാണാ
ചെറ കുട്ടിയാ
ആ അതെ അതെ വേറെന്തോ ആർക്കരു പോലണ്ടോ വർക്ക എന്തേും പോണണ്ടോ ഹലോ ക്കല അല്ല
ഹലോ കേക്കാവോ
ആഹ കേൾക്കണ്ട് എന്താ റേഞ്ച് പോയോ
എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാന്ന അറിയത്തില്ല
ആഹ ആഹ് ആഹ് ശരി അല്ല വേറെ എന്തെേിലും വർക്കിന് പോണണ്ടോ
കുഞ്ഞിനെ
ഉം
ആ സ്കൂൾ ടൈം എന്ന് പറഞ്ഞ ഒമ്പത് തൊട്ട് പന്ത്രണ്ടര വരേ ഉള്ളു അപ്പം ഉം ജോലി നോക്കിയാല് ആ ടൈമിന് കിട്ടിയല്ലോ
ആഹ ആഹ ആഹ
ആഹ നമ്മുടെ വീല് വേറെ ആരും ഇല്ലേ നോക്കാനൊന്ന അതൊണ്ട് തന്നെ
ഏ ഏ ആ അത് ശരി ഹസ്ബൻഡ
ഹസ്ബൻഡറ് ജോലിക്ക് പോകുന്നുണ്ടേ
പോകില്ലേ ആ ആ ശരി ആ
അവിടെഹസ്ബൻഡ്
ആണ്ട് ഒരു ഡ്രൈവർ ആാണ്
ഡ്രൈവറ അല്ലെ ആ അടുത്ത ആള അതോ പുറത്തേക്കാണോ
അല്ല ഇവിടെ തന്നെയാണ്
ആ ഇവിടെ തന്നെയല്ലേ ആ
വലിയ ദൂരംന്നുമ ഇ
ആ വർക്കിന വല്ലാം പോന്നണ്ടോ ആ
അല്ലെ ഞാനിങ്ങനെ വളരെ കൊണ്ട് ഇങ്ങനെ ചെറ ചെറിയരു
ഓരോ ടാസ്ക് ആ പോന്നില്ലല്ലേ ആ
ഏതായാലും വർിരിക്കുമ്പോതായും ഫോണ യാത്ര ഇപ്പൊ ഈ വെക്കേഷനിൽ ഒന്ന ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അങ്ങനെ ആയിട്ട് പോയിട്ടില്ല ചെറുതായിട്ട് ഒരു ഇതൊക്കെ പോയി കുട്ടികൾെ കൊണ്ട ഇങ്ങനെ കോഴിക്കട ഇട്ട അങ്ങനെ ബീച്ച് കാണാറാണ്ട് അങ്ങനെ കടല കാണാൻ വേണ്ടീട്ട് അങ്ങനെ പോയിന അതൊക്കെ രസമാണല്ലോ ആഹ അങ്ങനെ പോയി അത് രസമാണല്ലോ അറിയ നമ്മള അത്ര കണ്ടാലും നമക്ക് മതിയാവില്ലല്ലോ കടണ ചെറ കുട്ടികൾക്കണെ ൾക്കാണെങ്കിലൊക്കെ അതെ വേറൊരു തന്നെയ വൈബയാണ് അ മറ്റ വേറെന്തങ്കില സ്ലങ്ങളൊ കിമുമ വരു പോയി കഴിഞ്ഞൽ പിന്നെ നക്ക് പോകൻ വലിയ ഇൻട്രസ് ഒന്നും ഉണ്ടാവില്ലല്ലോ മലിക്കാട ന എത്ര കണ്ടാലും അത് പിന്നെ പിന്നെ കാണാൻ തന്നല്ല ആ അതെ അതെ
ആ ബീച്ചൊക്കെ ആണെങ്കിലും എപ്പോ വേണേിലും കാണാ പിന്നേ പിന്നേും കാണാ ഈവന് വൈകട്ടാണേ പോന്ന അതോ
ആഹ വൈകീട്ട് അതല്ല രസ ന ആ ദി ന്റെ ടൈമിലൊക്കെ മഗ്രിബിന്റെ ടൈംമാവുമ്പോ സൂര്യന്റെ വെള്ളത്തി ഇറങ്ങണൊക്കെ കാണല്ലേ
ഉം ഹ
അതൊക്കെ രസമാണല്ലോ
ആ് അവിടെ ആ ബിച്ചിൽ പോകുമ്പോ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കേ അവിടെ കടെ
അവിടുന്ന് വല്ലാതെ പുറത്തുന്ന് നല്ല ചെറുതായിട്ട് അങ്ങനത്തെ ഈ ഇതൊക്കെ ഉണ്ടാവല്ലേ ഈ എന്താ പറയുക ഉപ്പിലിട്ട കാര്യങ്ങൾ അങ്ങനത്തെന്നും കഴിക്കൂല്ല അതൊക്കെ പിന്നെ ഇവർക്ക് നും വലിയ താല്പര്യമില്ല എന്താ വച്ചാൽ ആ വെള്ളമൊന്നും എന്താാ നമുക്ക് അറിയാൻ പറ്റൂലല്ലോ ചായ അങ്ങനത്തെ വ കുഴപ്പന്നില്ല അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നല്ല തെ അങ്ങനെ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി കഴിക്കലില്ല
ഇല്ല ആഹഹ
പോകുന്നത് പല എന്തുാ അസുഖൾ പല ഇതുമാണല്ലപ്പോ പുറത്തുന്ന് ഭക്ഷണം കഴിക്ക ഉ അങ്ങനത്തെ ആ അതൊന്നും പിന്നെ വെള്ളം ത അല്ലാ ചായ അല്ലാത ഫുഡൊക്ക കാണുമ്പോൾ കുഴപ്പമന്നില്ല അറിയാേ പുപ്പിലിട്ടത് കാര്യങ്ങളൊക്കെ ആ ഒരു രസമാണ് പക്ഷെ അവിടെ ഇന്ന് തിന്നാാന് അതൊര് അങ്ങനെ കഴിക്കായില്ല അത്ാദ്യേ പുൊറത്തുന്ന് വാങ്ങി കഴ അവർക്ക് താല്പര്യമില്ല വേണ്ട അറിയും അത് നല്ലതല്ല
അപ്പൊ വീട്ടിലൊക്കെ ഉണ്ടാക്കുവോ അങ്ങനത്തെ ടൈപ്പ
ആഹ് ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ മാങ്ങ ഒരു സീസൺാണല്ലോ അപ്പൊ ഇങ്ങനെ വലിയ വലിയ മാങ്ങ ഉണ്ടല്ലും അത് കൊണ്ട് പോന്ന കുട്ടികളിങ്ങനെ ഉപ്പ്താക്കിക്കോട്ടും അങ്ങനെ ിട്ട അങ്ങനൊക്കെ കഴിക്കും അങ്ങനെ അന്നെ പുറത്തനിന്നുംല്ലാതാ വാങ്ങില്ല
വാങ്ങത്തില്ല ആ ഇപ്പൊ അധികം വാങ്ങാതിരിക്കുന്നതരിക്ക
ആ അതാണ് ഇപ്പത്തെ ഒന്ന ഇപ്പത്തെ അസുഖങ്ങള് പല ഇതുണല്ലോ പല ഇത്ണല്ലേ അതുകൊണ്ട് അല്ലാതെ ഒന്നും ഇണ്ടായിട്ടല്ല
അതെതെ നമുക്കിത് വെച്ച് കണ്ടുപിടിക്കാനും പറ്റത്തില്ല
എന്തരീക്ഷിക്ക എല്ലാരണം സുഖമാല്ല ഇപ്പം
അത അനിത്തയും
ആ അതെ കൊതുകിൻന്റെ ചിക്കൻ എത്താം ഡെങ്കിപ്പാന ആയിട്ടുംക്കെ ഉണ്ടല്ലോ പറയാനേ
ആഹ്ഹ ആഹ
നിങ്ങങ്ങനെ പുൊറത്തേക്ക് പോകുവോ എന്താണ്
ആഹ മഴയൊക്കെണ്ട്ന്ന്
മായ എന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി പിന്നെ ഇപ്പോ പോയി ഇപ്പ ഇങ്ങനെ പക്ഷെ മയക്കാലൊന്നും തോന്നൂല അറേനെ വെയില് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം ട്ട് നല്ല വെയിയിലേനി
വെയില് ആ ഞാനും പുറത്തൊക്കെ പോകാറുണ്ടേ
ഉണ്ടോ
ഹലോ കേക്കാവോ ഞാനും പുറത്ത് ഒന്നിവിടെ സ്റ്റേ ചെയ്യാനായി പോവൂലോ കാരണവെ ചേട്ടന് ഫിനാൻസിലാ വർക്ക്
ആഹ് ആഹ് ആഹ്
ഇപ്പം ആ ലീവൊന്നും അധികം കിട്ടത്തില്ല
ആ ആ ആ ലീവില്ലില്ലേ അപ്പൊ ഓരിക്ക് ലീവുള്ള ദിവസം ഉണ്ടാവില്ല സൺഡേ ഒക്കെ ഒഴിവ് ഉണ്ടാവൂല്ലേ സൺഡേ ഒന്നും ഒഴിവുണ്ടാവൂല്ല സൺഡേ
സൺഡേ മാത്രേ ലീവൊള്ളു ആ അപ്പൊ നമ്മുടെ അടുത്ത് ഒരു ദിവസം കൊണ്ട് പോവാൻ പറ്റുന്ന
ആ ആ സ്ഥല ആഹ് അതല്ലേ നല്ലത് മറ്റൊക്കെ ഈ ചെറിയ കുട്ടിയോൾക്കാ ശരിയാണ് അതാവുമ്പോ എല്ലാവർക്കും ഒരു ഗതികേടാണെന്ന് പറയുക എന്താ പൊറത്തിപ്പ നിക്കണ കാര്യത്തിലൊക്കെ ഇപ്പോ ചെല കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഓൾക്കൊക്കെ ഒരു ഒരു രസാണ് പക്ഷേ ഉം ചെല സമയത്ത് അവര് ബുദ്ധിമുട്ടാന്ന് പറയണൊണ്ട്
ആഹ് അപ്പൊ അതെ അതെ
ഉം ഇതൊക്കെ ആവുമ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ
ആഹ് ആഹ്
പിന്നെ ഉച്ചക്കെന്താ സ്പെ ഉം
കുട്ടികള് ഇന്നില്ലല്ലോ
എങ്ങനെ
ആ കുട്ടികളൊക്കെ
വലുത് കളിക്കാം പോയിക്കണ്, ചെറുത് ഇവിടെ ഇണ്ട്
ആഹ് അപ്പൊ അടുത്ത് വീടൊക്കെയുണ്ടോ
ആ വീടകള് ഇണ്ട് പക്ഷെ പൊറത്ത് ആപെൺകൂടികളൊന്നും പൊറത്ത് അങ്ങനെ പോവലില്ല ഇവിടെ ആൺ കുട്ടിയാകളൊക്കെ ഇങ്ങെന പോർത് പന്തളി ഇങ്ങനെ ഈ ടൗൺ ആയതുണ്ടേ പെകുട്ടിയാളൊന്നുംഅങ്ങനെ പുറത്ത് അങ്ങനെയിറങ്ങി പോവൂല ഓര്വീട്ടിലുണ്ടാവും മറ്റൊരൊക്കെ പിന്നെ പന്തളിക്കാനൊക്കെയിങ്ങനെ സൈക്കളുംകൊണ്ട് പന്തളി ഇങ്ങനെ പൊറത്ത് പോവും ഒയ്‌വായതൊണ്ട് മറ്റേ സ്കൂളവിട്ടാ അതേ മാതിരി ഓടും പിന്നെ വാങ്ക്കൊടുക്കാൻ ടൈമിലെ വരുള്ളൂ ഓൽക്കൊന്നും വീട്ടിലിരിക്കാൻ കയ്യൂലാ പറയും
അത് വീട്ടിൽ തന്നെ അവര് വീട്ടി തന്നെ ഇരുന്നു കളി
അഹ് ആഹ് ആണോ ഇവിടങ്ങനെല്ലേ ഇവല് പൊറത്തോവും
ഹ് ഹ് ഹ് ഹ്
പിന്നെ എന്താ ഇന്ന് ഉച്ചക്ക് എന്താ
ആ ഉച്ചിക്കലുതേന് രാവിലെ ഫുഡ് കൊടടുത്ത് വിടുന്നുണ്ടേ. അപ്പംമ്മ് മ്മ് രാവിലെക്കെല്ലാആവും.
ആ ആഹ ആഹ് ഇന്നെന്താണ് ചോറിനെന്താണ്.
ചോറിന് ഇന്ന് വെണ്ടക്ക ആ ഇത് കറിവെച്ച്
ആഹാ ആഹാ അഹാ തേങ്ങരക്കണത
ആ തേങ്ങയരച്ചിട്ട്
അ അത് ശരി
അവിടെന്താ കൃഷിയൊക്കെ
കൃഷിയിവിടെ ആദിക്കൊക്കെ ഞാൻ നോക്കീഞ്ഞി എന്താ പറയാ ഈ പയറായിട്ടും- അങ്ങനൊക്കെ ഇണ്ടായിനി ഇപ്പൊ പിന്നെ അയ്നൊന്നും എൻക്ക് ടൈമില്ല ഞാൻ പറഞ്ഞ്ലെ ചെറതായിട്ട് ഇങ്ങനെ ഓൺലൈൽ എന്തേലുഒക്കെ നോക്ക്ണതോണ്ട്. പിന്നെ ഇപ്പോ അയ്മക്ക് ആ ഓൺലൈൻലിങ്ങനെ ചെറി ചെറിയ ഓരോ കാര്യ ക്കെ ചെയ്യും അതൊണ്ട് ഇപ്പം സ്പെഷ്യ- ക്കെങ്ങനെ നോക്കീലേ അന്ന് കൊറച്ച് മുന്നെക്കെ ഒന്നില്ലാത്ത ടൈമിലൊക്കെയ് അന്ന് പിന്നെ നമ്മള് പണ്യായ കൊക്കെ കൈഞ്ഞ് ഫ്രീയായിലെ ആ ടൈമിലിങ്ങനെ എന്തേലൊക്കെ കുയ്ച്ചിട്ട് അങ്ങ ഒക്കെ നല്ലരു, ഇൻട്രസ്റ്റ് ഇപ്പം ആയിലൊന്നും വല്യ താല്പര്യല്ല. ആഹ് അന്ന് പയറായിട്ടും, കുഴിച്ചിട്ടീഞ്ഞി ആ ഉം ചെലർക്ക് അയ്മകോര് നല്ല ഒരു ഇതാണല്ലോ കൃഷിണ്ടാക്കണ, കാര്യത്തില്, ആഹ്, ഇന്റെ, ഫ്രണ്ട്, അങ്ങനെ, ഓൾ ണ്ടാക്കും, എല്ലാ കാര്യങ്ങള്, എല്ലാം ഇപ്പൊ എല്ലാ തൈകളും നമ്മക്ക് വാങ്ങാൻ കിട്ടുവല്ലോ.
ആഹാ
എല്ലാം വാങ്ങിക്കൊണ്ടന്ന് ണ്ടാക്കും അതേപോലെ മണ്ണൊക്കെ അതേ വളമ അതൊക്കെ വാങ്ങിക്കാണ്ട് ചെയ്യും.
ഞാന് ഇങ്ങ് നോക്കിയാര്ന്നെ ഇൻസ്റ്റഗ്രാമിലെ ഇൻസ്റ്റാഗ്രാമിലൊരൊരു അ പോയിം സോയിലോ അങ്ങനെ എന്തോ ഒരു മണ്ണില്ലെ.
ആ
അതായത് ഒരു കട്ട പോലെ ഇരിക്കും അന്നിട്ട് അയ്ന്റഅതൊട്ട് വെള്ളം ഒഴിച്ച അതിച്ചിരി കുതിർന്നൊക്കെ വരുന്ന ട്ടൈപ്പ്.
കർപ്പ്‌ ഏ
ആ ആ ഒരു കടുത്ത മെറൂൺ കളറിലൊക്കെ വരും. ആ അതല്ല അപ്പൊ നമുക്ക് എക്സ്ട്രാ ആ മണ്ണ് മേടിക്കുയോ അങ്ങനെ ഒന്ന് ചെയ്യേണ്ട വീ ട്ടിനുഉള്ളിൽ തന്നെ വെക്കാം. ഈ ഇൻസ്റ്റാഗ്രാമില് ഇടയക്ക് വൈറലാ യിരുന്നേ.
ഏ ഞാൻ കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമല്ലാതെ ഓപ്പൺ ആക്കലില്ല.
ആണോ? ആ അത് നല്ലതാന്ന്പറഞ്ഞു അപ്പൊ നമ്മള് വെള്ളം ഒഴിച്ചു കൊടു തവിടത്തന്നെ തങ്ങിനിന്നാ ചെടിയ്ക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടന്ന്. പക്ഷെ എനിക്കൊരു ടെൻഷൻ ഇനി അത് വാങ്ങിച്ചിട്ട് അത് റെഡി ആയില്ലെങ്കിലോന്ന് ഓർത്ത്.
എത്ര എമൗണ്ട് എങ്ങനെ?
അത് നൂറ് ഗ്രാമാ
ഒരു ഇതിനാ? ഒരു കവറിനോ?
ഉം. അത് ഒരു ചെറുതേ കിട്ടുവുള്ളൂ. അത് വെള്ളമൊഴിച്ചിട്ട് ഇച്ചിരി വലുതായി- പിന്നെ കുതുന്നൊക്കെ വരും.
ആ ആ ആ ഒന്ന് വാങ്ങി നോക്കുന്നോ. ഒരിട്ട് വാങ്ങിയാ പിന്നെ നമുക്ക് അതിന്റെ ടെൻഷൻണ്ടാ
ആ ടെൻഷൻ ഇല്ല. പിന്നെ നമ്മളിപ്പം റെന്റിനാണേ. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നോക്കിട്ട്
ആ ആ ആ ശരി ആ ആ
ആ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പം എന്തോ? ഇല്ലില്ല നമുക്ക് നമ്മള് താഴെയാണ് താമസം ക്കുന്നെ
ആ ആ അങ്ങനത്തെയൊക്കേ ഇങ്ങനെ പറ്റുള്ളൂ. എന്താ ഉുള്ളിൽ വെച്ച്ക്കാണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ.
ഉം. നോക്ക് ആ എനിക്കത് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കൊറച്ചൊക്ക ഈ കറി വല്യ വല്യ ഇതല്ല.
ആ എന്നാ നമ്മള് ഉം എന്ന കെടാ പിന്നെ വിളിച്ച എന്നാ.
ആ ശരിയടാ ഉം ശരി.